ആ കേക്ക ന ആ നല്ല ശേഷം ഇച്ചിരി മഴയൊക്കെ തോർന്ന് അങ്ങനെ അന്തരീക്ഷമൊക്കെ നല്ല വെട്ടവും വെയിലൊക്കെ ഇങ്ങനെ നി ക്കുന്നു
ആ ഇവിടെ വെട്ട വയിലൊക്കെ ആയിട്ട് ഇരിക്കവാ തുണിയക്കോണൊക്കെ ഇടാലോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ
കഴിഞ്ഞ്
എന്തു ഉണ്ടാക്കി
ദോശയും ചമ്മന്തിക്കറി
അല്ല പിള്ളേരുണ്ടോ
ആ രണ്ടു പേരുണ്ട് ആര
സ്കൂൾ ആ ആ ഇന്ന് സ്കൂളൾ ഇല്ല അല്ലേ ആ ആ ഉച്ചക്കലത്തേക്കി രാവിലത്തെ തീർത്തോ എല്ലാം ഒരുമിച്ച് തീർത്തായിരുന്നോ
ഇല്ല ഉച്ചക്ക് ഇന്ന് പിന്നെ ബിരിയാണി ഉണ്ട് ഇ അവിടെരു ഹോട്ടല അടുത്തൊരു ഹോട്ടൽ ഉൽക്കാടന അങ്ങനെ അവിടുന്ന്
ബിരിയാണി കിട്ടുംല്ലേ ആ ആ ഹ ഇപ്പൊന്ന് പണിയൊന്നും ഇല്ല അല്ലേ പണിയൊക്കെ
ആ തീർന്ന രാവത്തെ കഴിഞ്ഞ അല്ലാതെുള്ള പണികളൊക്കെ കിടപ്പണ്ട്
ആണോ എത്ര പിള്ളേരുണ്ട്
ഒരാൾ ആറിൽ പഠിക്കുന്നു ഒരാള് ഒമ്പതിൽ
ആണല്ലേ ആ ആ എനിക്ക് ഒരു ഏ ചെറിയ മോളാ ഉള്ളത്
ആ
ആ വേറെ മ തുണിയൊക്കെ ഒണക്കിട്ടോ?
ഇല്ല കഴുകിയതൊക്കെ കൊറച്ചൊക്കെ ഉണക്കം ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട പുറക്ക ഇട്ടിട്ടുണ്ട്. മ് കുട്ടികള യൂണിഫോമ ഒക്കെ ആണ് ഒണങ്ങാൻ പണി യൂണിഫോമേ ഹ ആ ഇപ്പൊ കേൾക്കാം ഇടക്ക് ഉ കേട്ടില്ലായിരുന്നു ആ ഇപ്പൊ കേക്കാം.
ഹലേ കേക്കത്തില്ല റേഞ്ചിന്റെ ഇഷ്യു ഉണ്ടോ?
ആ റേഞ്ചിന് ഞാൻ തോന്നുന്നു. ഞങ്ങ നിന്നെ വെളിയിലോട്ട് ഇറങ്ങിയത്. ആ കുട്ടികള ഞാനും ഉണ്ട് ഹസ്ബന്റ് പോയി.
ആഹ പിന്നെ അവ
അവിടെ എന്താ ബ്രക്ഫാസ്റ്റ്
ക്ലിയർ ആവുന്നില്ല സംസാരിക്കുന്നത്.
ആണോ എന്നാ ഒന്ന് ഹോൾഡ് ചെയ്യണ ഞാൻ ഒന്ന് വി ലോട്ട് അങ്ങോട്ട് ഇറങ്ങാം.
കേക്കുന്നില്ല
ആഹ ആ എക്ക ഞാൻ കട്ട ചെയണ്ട ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. വേറൊരു സ്ഥലത്തോട്ട് പോയി അവിടെ വച്ച കൂടെ കഴിച്ചിട്ട് ആ എന്നീട് ഇപ്പൊ കേൾക്കാമോ?
ആഹ ആഹ ഇപ്പൊ കേൾക്കാം.
ആഹ ആഹ് റൈഞ്ചിന്തത് ഉണ്ട്.
ഉ വെയിലൊക്കൊണോ ഇപ്പ
ആഹ വെയിലുണ്ട്.
ആഹ ഓക്കെ
അവിടെ എന്താ ബ്രേക്ക്ഫാസ്റ്റിന് ട്യൂഷന് ഒരാള് ട്യൂഷന് പോയി.
ട്യൂഷന് പോയി ആഹ ആഹ എനിക്ക് അപ്പ മുട്ടകറിയൊക്ക ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്
ആഹ കഴിച്ചങ്ങനെ
ആഹ കഴിച്ചു കഴിച്ചു രാവിലെ കഴിച്ച് ഇനികുറച്ച് പണികളൊക്കെ ക്കെ ഉണ്ട് തുണി അലക്കാനും വാഷിംഗ മെഷീനിൽ ഇടാനൊക്കെ ഉണ്ട്. വെയില് തെളിയും വേല ഇച്ചരി പരിപാടി ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ അ കൊച്ചിന്നും സ്കൂളൊന്നുംല്ലല്ലോ ആ ഉച്ചയ്ക്ക് റെഡി ആയിട്ടില്ല ഇനി ചെയ്യണം ഓരോന്നായിട്ട് തീർത്ത് തീർത്ത് പറയ ചിരിങ്ങുട്ട് ലേറ്റ് ആയിട്ടാണ് ചെയ്യേണ്ടത്. ചൂടോട് കൂടിയാണ് ഇവിടെ എല്ലാർക്കും ഇഷ്ടം കഴിക്കാൻ ഇപ്പൊ മഴ ആയത് കൊണ്ട് നല്ല തണുപ്പല്ലേ അപ്പൊ ഇത്തിരി ചൂടോട കൂടി വേണം എല്ലാവർക്കും. ഇപ്പ ഇത്തിരി വൈക ഉച്ചക്കെ ആ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും അരിയടുപ്പ് എത്തിട്ടാ മതി. പിന്നെ എന്തെങ്കിലും കറിയ മീൻ ഇരിപ്പുണ്ട് ഇച്ചിരിപ്പവയ്ക്കാത്തതോരനും. മോരുകറിയും മീനും വറത്താലും മതിയല്ലോ?
ആഹ അത മതി മീനക്ക എന്തരും മീൻകിട്ടിയേ?
മീൻ എവിടെ ചുരമീനാ കിട്ടിയത്.
ആഹ ആ മീനൊക്ക്പോ ഭയങ്കര വിലയന്ന് പറയുന്നു.
അങ്ങ തുടങ്ങിയ ട്രോളിങ് തുടങ്ങിയക്ണണ്ട് നല്ല വെലയാണ് മീനൊക്കെ എന്നാല ഇച്ചരി കുറച്ച് മീ കൊച്ചിനൊക്കെ ആണെങ്കിലും കൊറച്ച് മീൻ വേണം അപ്പൊ അതുകൊണ്ട് കൊറച്ച് മേടിച്ചിട്ടുംണ്ട്. ഇപ്പൊ ട്രോളിംഗ ഒക്കെഅമ്പത്തെട്ട് ദിവസ ആണല്ലോ
ആ അതെ അതെ ഇന്ന നമ്മക്ക് ഇവിടെ മീൻ കൊണ്ട് വന്നണ് നത്തോലി ഉണ്ടോ നത്തോലി വലിയ വങ്കടൊക്കെ ഇരിക്കുന്ന ഭയങ്കര പോല ഇരുന്നൂറ് ഇരുന്നൂറ്റാംഅമ്പതകെ തൂക്കി ഒരു ചെറിയ
ആ ആ ആ മീനൊക്കെ വെട്ടിക്കിട്ടത്തില്ല അല്ലേ
ലഇല്ലല്ല അല്ലാതെ മേടിക്കുന്നു വെട്ടികിട്ടുന്ന നമ്മള് കടല്ല് പോയി മേടിക്കുവാണെങ്കിൽ മേ ഇത് വണ്ടിൽ ഇവിടെ കൊണ്ടുവരും മിറ്റത്ത് കൊണ്ടുവരും.
ആഹ് ഹാ മിറ്റത്ത് ഞങ്ങളടെ അവിടെക്കെ അങ്ങനെ വൈയ് എല്ലാ കുറെ ആൾ കറങ്ങനെ മറ്റത്തൊന്നും കൊണ്ടരത്തില്ല ഞങ്ങള് ഇവിടെ പോയി മേടിക്കോ ചെയ്യുന്നത് അപ്പം വെട്ടികിട്ടും. നത്തോലിയൊക്കെ വെട്ടികിട്ടാൻ പാടാണ് എന്നാലും എടാ ക്ക് ആ ആ ആ ഇവിടൊക്കെ അങ്ങനെ പോയി മേടിക്കാചെയ്യുന്നത് ഞാൻ കൂടുതലും കട്ട് ചെയ്താ മേടിക്കുന്നേ
ആ ആ അവിടെയും വലിയ മീനൊക്കെ ആണെങ്കി അവര് കട്ട് ചെയ്ത് തരും അല്ലാതെ ചെറിയ മീനൊക്കെ ആണെങ്കിൽ അങ്ങനെ അല്ലാതെ തരും
ഞാനും മീനൊക്കെ കട്ട്ചെയ്ത് മേടിച്ചിണ്ടേൽ കറിയും വെക്കും ഇച്ചിരി വറക്കും ഒക്കെ ചെയ്യും
ആ ഇവിടെ നേത്തോലി മേടിച്ചാണ് ഞാൻ വിചാരിച്ച് ഇത്തിരി വൈ
ആ വറ ആ വറ പെരട്ടി വെച്ചോ വെട്ടിയോ
ഇല്ല ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ ബിരിയാണി കിട്ടൂന്ന്‌ അതുകൊണ്ട് വൈകിട്ടിനി അത്താഴത്തിന് എന്തെങ്കിലും നോക്കിയാമതി
ആഹ് ഹാ അടുത്ത് തന്നെയണോ ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യുന്നത്
ആ അടുത്തുതന്നാ ആ വല്യ ഹോട്ടല്
ആ ആ പിന്നെ പിള്ളേരൊക്കെ ഇപ്പോ ഉദ്ഘാടനത്തിന് പോന്നുണ്ടോ അപ്പം
ആ പോണുണ്ട്
ആഹ്
എല്ലാർക്കും പോയി എല്ലാർക്കും പോയി ഫുഡ് കഴിക്കാന്ന് പറഞ്ഞോടോ എല്ലാരും ചെല്ലാൻ പറഞ്ഞു
എത്ര മണിക്കാ ഉദ്ഘാടനം
ഉച്ചക്ക് പന്ത്രണ്ട് മണിയൊക്കെ ആവുവായിരിക്കും ഉച്ചയൂണിന്റെ സമയത്ത്
ആഹ് ആഹ് ആഹ് ഓക്കേ ആ ബിരിയാണി മാത്രവുള്ള കടയാണോ
അല്ല എല്ലാം ഉണ്ട് ആദ്യയിട്ടായോണ്ട് ബിരിയാണി ബിരിയാണി ഉണ്ട് മന്തി എല്ലാം ഉണ്ട്
ആ എല്ലാം ഉണ്ടല്ലേ ആ എല്ലാം ഉണ്ടല്ലേ ആ പിള്ളേർക്കൊക്കെ പിന്നെ ബിരിയാണി കഴിക്കാനുള്ളരു സന്തോഷത്തിലിരിക്കുവാരിക്കും
ആ അതെ അതെ എനിക്കാണെ പോവാൻനാണക്കേടാ അങ്ങനെ കുട്ടികളെ പറഞ്ഞു വിടാന്നാ ഞാൻ വിചാരിക്കുന്നേ ഞാൻ പോകുന്നില്ല ചില
ആ സ്കൂളൊന്നും ഇല്ലാത്തോണ്ട് പിള്ളേർക്ക് പോയി കഴിക്കാലോ അതേ എല്ലാ രും വരുവായിരിക്കും ഉദ്ഘാടന സമയായതോണ്ട് എല്ലാരും വരുവായിരിക്കും അപ്പപ്പോയി കഴിക്കണേന് കൊഴപ്പ
എന്നാ നോക്കട്ടെ എങ്ങനെയാ ആരെങ്കിലും ഇവിടുന്നൊക്കെ പോവുന്നെങ്കിൽ ഞാനും പോവും
ഹസ്ബന്റൊക്കെ പോകുവോ
ആ ഹസ്ബൻഡ് പോവും ഹസ്ബന്റിന്റെ കൂട്ടുകാരൻ കൂട്ടുകാരന്റെ കടയാ ആള്
ആ കു ആ കൂട്ടുകാരന്റെ കടയാല്ലേ ആ ഇപ്പ് പിന്നെ ഇനി വീട്ടില് ഓരോ ചെറിയ ചെറിയ പരിപാടികൾ ഒണ്ടാകുവല്ലേ
ആ വെറുതെ ഇരിക്കാനാണെങ്കിൽ ഓ പക്ഷെ വെറുതെ ഞാനെല്ലാം കൂടെ പിന്നെ ഒന്നിച്ച് ചെയ്യേണ്ടേ
അതെ മ വെയിലോള്ളപ്പോഴല്ലേ എന്തെങ്കിലുവൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റുവൊള്ളു
ജോലി കിടക്കുമ്പോ പിന്നെ സമാധാനവായിട്ട് അവിടെ ഇരിക്കാനോ കിടക്കാനോ തോന്നൂല്ല
ആ അതെ ചിരിച്ച് എല്ലാം ചെയ്ത് തീർത്തോരോ പത്ത് പതിന് അതെ പത്തു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആകുമ്പോഴേക്കും തീത്തിട്ടങ് കിടക്കവാണെ കുറച്ച് നേരം കിട ക്കാം ഇച്ചിരി വല്യ പിള്ളേരായത് കൊണ്ട് വലിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല
ആ ഇല്ല വല്യകൊഴപ്പവില്ല എന്നാലും ഹെല്പ് ഹെല്പ് ഒന്നും ചെയ്യാൻ വല്യ പാടാ നല്ല ഒര് ആഹ് ട്യൂഷനൊണ്ട്
വൈകിട്ടാണോ രാവിലെ ആണോ
ശനീം ഞായറും ഒമ്പതരോട്ട് പന്ത്രണ്ട് മണി വരെ അല്ലാത്ത ദിവസം രാവിലേം വൈകിട്ടും ആ
ആഹ് ആഹ് ആഹ് ആ നാളേം പോകണ്ടാ അല്ലേ നാളേം ക്ലാസ്സില്ലല്ലോ നാളേം ഞായറാഴ്ച അല്ലേ നാളെ ഞായറാഴ്ചയും ട്യൂഷനൊക്കെ ഒണ്ടോ
ഇല്ല ഞായറാഴ്ച ഇല്ല
ഞായറാഴ്ച്ച ഇല്ല ആ ഓക്കേ ഇപ്പ രണ്ടൂന്ന് ദിവസായിട്ടു വെയിലക്കയാ അല്ലെ മഴയൊന്നും ഇല്ലല്ലോ
മഴയൊന്നും ഇല്ലേ ഇങ്ങന ഇരിക്കുന്നു മഴമെനഞ്ഞാന്ന് നല്ല ഇടീം മ മഴയും കാറ്റും കരണ്ടും ഒക്ക പോയാരുന്നു
ആ ഹാ ആ ഞങ്ങക്ക് ഇവിടെ മഴയൊക്കെ കൊറവാരുന്നു
റബ്ബറും പോസ്റ്റ് ഒക്കെ ഒടിഞ്ഞ് വീണൂണ്ട്
ആ ഇവടെ ഈ മെനഞ്ഞാന്ന് അങ്ങനെ അത്ര വലിയ കാറ്റും മഴയും വന്നാര് ഇപ്പൊ ര് മൂന്ന് ദെവസായിട്ട് ഇപ്പം രാവിലെ രാത്രി മഴ പെയ്തിട്ട് രാവിലെ നല്ല വെയിലൊക്ക ഒണ്ടാവും അപ്പൊ നമുക്ക് തുണി കൊട്ക്കാനും ആ ഒണക്കാനും ഒക്കെ എളുപ്പം ആണ്
ഇവട മെനഞ്ഞാന്നൊരു മഴ പെയ്തു അതൊരു മഴയാരുന്നു
ആണല്ലേ വാഷിംഗ് മെഷീൻല് ഇട്ട് കഴി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കൊന്ന് പിഴിഞ്ഞാ ഒണങ്ങി കി കിട്ടോല്ലോ ഒന്ന് നല്ലൊരു വെയില് കിട്ടുവാണെങ്കി ഒണക്കാനും സുഖാണല്ലോ
ഉം ഞാൻ കല്ലിലാ അലക്കുന്നത് ഇവ്ട വാഷിംങ് മെഷീനൊന്നും ഇല്ല ഹസ്ബന്റ് വേടിക്കില്ല കറണ്ട് ബില്ല് കൂടും. കറണ്ട് ബില്ല് എങ്ങനാ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്ന
രാവിലെ ഒരു ആറുമണി ആയതൊട്ട് ആ രാവിലെ അല്ല വൈകിട്ടൊരാറ്മണി തൊട്ട് പത്ത് മണിവ വരേം ഉപയോഗിക്കാതിരുന്നാ മതി ആ സമയത്താണ് കറണ്ട് ബില്ല് കൂടുന്നത് അപ്പം രാവിലെ ആയ്ട്ടം പത്ത് മണിക്ക് ശേഷം വിടാനാ രാത്രി പത്ത് മണിക്ക് ശേഷം മ് രാവിലെ ഒക്കെ ഇടണേന് കൊഴപ്പോന്നു ഇല്ല വലിയ കരണ്ട് ബില്ല് ഒന്നും വരില്ല
ഉം ആഹ് അങ്ങനെ ഇവിടെ ഹസ്ബൻറ് വേടിക്കാതിരിക്കുന്ന് വാഷിംഗ് മെഷീൻ ഏറ്റവും വലിയ ജോലീന്ന് വന്ന് എനിക്ക് തോന്ന്ന്ന് ഈ തുണി അലക്കുന്നെ എന്ന് തോന്നുന്നു
ആന്നെ തുണി എത്രയും രണ്ട് പിള്ളേ ഇവര് എല്ലാരുടേം തുണി ഒണ്ടല്ലോ തുണി അലക്കാൻ തന്നെ നല്ല സമയം വേണം നൽ ആ യായ് എന്തോ
കഴ്‌വി ഇട്ടില്ലങ്കി പിറ്റേന്ന് എട്ത്ത് ഇടാനും ഒക്കൂല പിന്നാ
അതെ ഇപ്പൊ യൂണിഫോം കൂടി ഒള്ളോണ്ട് എന്നു എന്നും കഴുകണോല്ലോ പിള്ളേർക്ക് ആഹ്
ഉം പിന്നേട് ഓരേ പിന്നെ കുട്ടികൾ എത്രയാ രണ്ടുപേരാ അതെ ഒരാ
എ എനിക്ക് ഒരാളേ ഒള്ളൂ ഒരാൾ എൽ കെ ജി പഠിക്കുന്ന ഒരാളാണൊള്ളത്
ആഹ് ആഹ്
ആഹ് അവൾക്ക് ഇന്ന് ക്ലാസ് ഇല്ലല്ലോ ഏ മോള മോളാ ഒ മോളാ ഒള്ളത്
ആഹ് ഊ കുറു കുറുമ്പത്തി ആണാ എങ്ങോട്ട് പോയി അവിടേങ്ങ് ഇല്ലീ?
ആ ഇല്ല ഞാന്‌വ്ടെ ഒച്ച എടുക്കാതെ ആ അവള് അമ്മയുടെ കൂടെയാ അപ്പ ഞാന് ഇവിടെ മാറി നിന്ന് സംസാരിച്ചതാ
ആഹ്
പിന്നെ എന്നാ ശെരി എന്നാ പിന്നെ വിളിക്കാവേ ഓക്കെ
ഉം